ഹലൊ- ഹലോ കേക്കാവോ ഹലോ- ഹലോ കേക്കാം പറ്റുന്നൊണ്ടോ? ആഹ് കേക്കാവോ-
ഹലോ.
കേൾക്കാൻ പറ്റ കേക്കാവോ ഇപ്പം. ഹലോ.
ഹലോ. ഹലോ ആഹ് കേക്ക കേക്കാം ഇപ്പ കേക്ക ഇപ്പ കേക്ക.
ആഹ് പറ ആ റേഞ്ചിന്റെ ഇഷ്യൂ കാണൂ അതാണെ.
ഹാ ഹഹ ഹാ ഹഹ. അവിടെ മഴയാണ് ഇവിടെ ഇപ്പോ തോർന്നു ഇപ്പോ ചെറുതായിട്ട് വെയില് വന്നു.
ആണോ എവ് ആഹ് എന്തെടുക്കുവാരുന്ന്?
ടി വി കാണുവായിരുന്ന്.
ആഹ് ഹാ പഠിക്കുവാണോ?
ആഹ് ഞാൻ പഠിക്ക.
ആഹ് എക്സാം ഒക്കെ കഴിഞ്ഞോ അതോ?
ഇല്ല ഇല്ല ഞാൻ കോളേജില.
ആ ഉം.
ആയില്ലേ എക്സാം ആയില്ലേ?
ഏത് കോഴ്സാ?
ഏവിയേഷൻ.
എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ?
നല്ലെ ക്ലാസ്സ
ആഹ് അപ്പോ ഇന്ന് പൂവണ്ടായിരുന്നോ?
ഇന്ന് പോവണ്ട ഇന്ന് വേണ്ട ആഴ്ച്ച ത്രീ ഡേയ്സ് ക്ലാസ്സേ ഉള്ളു.
എത്ര മാ എത്ര വർഷത്തെ കോഴ്സാ?
രണ്ട്.
രണ്ട് വർഷത്തെ അല്ലേ?
അതെ അതെ
കഴിയാറായോ അതോ
ഇല്ല ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് ഇയർ ആയതേ ഒള്ളൂ
ആണല്ലേ പിന്നെ വേറെന്തോണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു അവിടെ അവിടെ എന്തോ ഇപ്പൊ മഴയാണോ?
ഇവിടെ മഴയ ആരുന്നു മഴ ഇപ്പ കൂടി തോർന്നു ഇന്നാല്ലൊരു ചാറ്റൽ പോലുണ്ട് ചെറുതായിട്ടേ
ആഹാ
ആഹ് അവിടെ എന്താ അറിയത്തില്ല
എന്താ രാവിലെ എന്താ കഴച്ച്ന്ന്
ദോശയും അതുപോലെ തന്നെ മുട്ടക്കറിയും കഴിച്ചു അവിടെയോ
ഇവിടെ പുട്ടായിരുന്നു പുട്ടും ഏത്തക്കായി
ആഹ് ഏത്തൊക്കൊണോ സാധാപ്പഴമാണോ
ഏത്തക്കാ പറയതില്ലേ നീള ഇച്ചിരി നീളള വരോ
അല്ല ഇവിടെ പുട്ടും പഴവും ആ സാധാരണ
ആ ഇവിടെ ആഹ് എനിക്ക് ചെറുപഴങ്ങളെ ഇഷ്ടമല്ല അത് കെണ്ട് എത്തക്കാ കയിക്കും
ഓ അങ്ങേന ഉം ഞാൻ ഓർത്ത്നി ഓരോ നാട്ടില ഓരോ പോലാണല്ലോ കഴിക്കുന്നേ ഫുഡ് ആണെങ്കിലും ഭാഷയാണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം ഇല്ലേ സംസാരിക്കുന്ന രീതി
ആഹ് ആ അതെ അതെ
ആഹ്
ഉച്ചക്കെത്തിക്കിനെന്തായി
ഉച്ചക്ക് ഇവടെ ചോറ് മീൻങ്ക കറി മീൻ വറുത്തത് പിന്നെ തക്കാളിക്ക കറിവെക്കില്ലേ അങ്ങനെ തക്കാളിക്ക കറിയൊണ്ട് വെഴുക്ക് വരട്ടിയൊണ്ട്
ഓഹ് ഇന്നത്തെ ഉച്ച ഊണ് ഉച്ചയൂണ് കൊള്ളാലോ
ആഹ് ഇവടെ മീൻ ഇല്ലാതെ പറ്റത്തില്ല എന്നും മീൻ വേണം
ആഹ് ഹാ ഇവടെ ഇന്ന് മീനുണ്ട് ഇവടെ മീൻങ്കറി പിന്നെ ഈ ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ പിന്നെ പപ്പടം
ആഹാ അവടെപ്പോ സദ്യ പോലാണല്ലോ പപ്പടൊക്കെ കൂട്ടി
ആഹ് എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടാ അതണ്ട് പപ്പട ഇല്ലാത്ത കളിയില്ല.
എല്ലാം ദിവസോം ഇപ്പ പപ്പടം ഒണ്ടാക്കുവോ
ആഹ് ആഹ് ആഹ് ഇവടെ സ്റ്റോക്ക് അതിന്റെ
ആഹ് ഇവടെ പരിപ്പൊക്കെ വെക്കുമ്പോഴേ പപ്പടം വെക്കത്തോള്ളൂ പരിപ്പ്ക്കറി വെക്കുമ്പോ പപ്പടം വേണം നിർബന്ധവാ അങ്ങനെ അത് നല്ല കോമ്പിനേഷനല്ലേ പരിപ്പുകറിയും പപ്പടോം
അതാണോ ഉയ്യോ എനിക്ക് ഇത് ഇത് ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞുണ്ടാക്കിച്ചതാ ഇന്ന് എനി ഈ മീൻങ്കറിയും ബീട്രൂട്ടും ക്യാരറ്റ് തോരൻ ഭയങ്കര ഇഷ്ടാവാ അപ്പോ കോമ്പിനേഷൻ കറി ആയാലല്ലേ അപ്പം ഇന്ന് വീട്ടിലോള്ളോണ്ട് എന്താ പപ്പടം അവടെ അമ്മടുത്ത് പറഞ്ഞു എന്നും ഉച്ചക്ക് പൊറത്തുന്നാ കഴിക്കുന്നെ അപ്പം ഇന്ന് ഇന്നിവിടിരിക്കുമ്പോ കഴിക്കണം -
ആഹാ അല്ല അപ്പൊ ഹോസ്റ്റലിൽ നിന്നാണോ പഠിക്കുന്നേ?
ഹോസ്റ്റലിലല്ല ഞാൻ പോയി വരിക അപ്പൊ ഉച്ചക്ക് നമ്മള് വീട്ടീന്ന് കൊണ്ടുപോകില്ല പൊറത്തുന്ന്- കഴിക്കും ഉച്ചക്ക്-
ഇല്ലാ-
ഇല്ലി ല്ല-
ആഹ് എപ്പവരെ ഉണ്ട് ക്ലാസ്-
രണ്ട് മണിരെ രണ്ട് മണി രണ്ട് മണി- ദൂരവാ കൊറച്ച് ഡിസ്റ്റൻസാ എന്തോ -
അപ്പ് രാവിലെ പത്ത് തൊട്ട് രൺ രണ്ട് വരെയോ?
ആഹ് - ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിന്നെറങ്ങണം-
ആഹ് അങ്ങനുണ്ടല്ലേ?
ആഹ് -
എന്താ ഇങ്ങനെ ഒരു കോഴ്സ് എട്ത്തത്-
പൊതുവെ എനിക്ക് ക്യാബിൻ ക്രൂ ആകാനൊരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊച്ചിലെ മുതലുള്ളൊരു ആഗ്രഹയിര് ന്ന് ക്രുൂ ആവണോന്ന് അതുകൊണ്ടാ എടുത്തേ-
ആഹ് ഇപ്പൊ പഠിക്കാൻ തൊടങ്ങിയപ്പം എങ്ങനോണ്ട്- ഇഷ്ടപ്പെട്ടതായത്കൊണ്ട് കൊഴപ്പല്ലില്ലേ- ആഹ് അതാ നല്ലത് നമുക്കിഷ്ടപ്പെടുന്ന ജോലി- കല്യാണമൊക്കെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് മറ്റുള്ളവർ പറയുന്ന കേട്ട്- ചെയ്യാൻ പോയാ പിന്നെ നമ്മുക്കൊരു തൃപ്തി കാണത്തില്ല- അല്ലേ -
കാരണം നമ്മള് നമ്മളടേതായ ഒരു ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഓരൊ- അപ്പൊ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടും-
ആഹ് അതെ
പഠിക്കും ഇപ്പം നമ്മൾ മറ്റൊരാളുടെ ഒരു വാക്ക് കേട്ട് പോകവാണെങ്കി നമുക്ക് ഇൻട്രസ്റ്റ് സ്റ്റ് കാണൂല്ല പഠിക്കാനും തോന്നുല്ല
ശരിയാണ് അങ്ങനെയുണ്ടല്ലോ
അതെ അതെ
പിന്നെ വേറെന്താണ് വിശേഷങ്ങള് ബാക്കിയള്ളവരൊക്കെ എന്തേ വീട്ടിലെ
എല്ലാരും ഇവിടെണ്ട് എല്ലാരും ടി വി കാണ്ന്ന്
ആഹ് ആഹ്
അവിടെ അങ്ങനെ പന്നിയുടെ ഒക്കെ ഓ ഇവിടെ സീരിയൽ ഇല്ലയോ അത് തന്നെ
ഓ സീരിയല് ഇവിടെ സീരിയല് പിന്നെ കാക്കാത്തൊണ്ട് അങ്ങന ഒരു കുഴപ്പമില്ല
ആഹ്
സീരിയല് കണ്ട് കണ്ടേ ഇങ്ങള് അടിക്ട്
ആഹ്
സീരിയല് വെക്കാറില്ല നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാതെ പിന്നെ ഉറക്കം വരത്തില്ല
അതെ
ഇപ്പം അയിന് പകരമുണ്ടല്ലോ ഈ ട്രാമേം അങ്ങനത്തെ ട്രാമയൊക്കെ കാണാറുണ്ടോ കൊറിയൻ ചൈനീസോക്കെ
ആഹാ കൊറിയൻ ഡ്രാമ കേറിയൻ ഡ്രാമസൊക്കെ കാണാറുണ്ട് അങ്ങനെ കാണാറില്ല ഇതിപ്പം നമുക്ക് നമ്മള് പേരൻറ്സിനെ ഡിപ്പെെൻഡറ് ചെയ്ത് നിക്കുന്നോണ്ട് അവരെ റി റീച്ചാർജ് ചെയ്ത് കാണാൻ പറ്റി അപ്പം ഇനി ജിയോ ഹോട്സ്റ്റർ ആയാലും ചാർജ് ചെയ്തന്നല്ലല്ലെ നമുക്ക് കാണാൻ പറ്റു
ആഹ് അല്ലാതെ യൂട്യൂബിലൊക്കെ വരുവല്ലോ
യൂട്യൂബിലൊക്കെ ആര്ന്ന് ഉം
മറ്റേ ഫ്രീ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ഹലോ കേക്കാവോ
കേക്കാ ആഹ് ഉണ്ട്ണ്ട് പക്ഷേ നമ്മൾ അധികം കൊറ ഉണ്ടോ നമ്മുടെ കേരളത്തിനെകൾ കൂടുതൽ കിട്ടിപോയത്
ആഹ് ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ
ലാസ്റ്റ് കണ്ടത് ദൃശ്യം വി
ആഹ് കൊള്ളാരുന്നോ
ആഹ് ദൃശ്യം കുഴപ്പ ഇല്ല
ഫസ്റ്റ്ണോ സെക്കൻറ്റാണോ തേഡാണോ ഇഷ്ടപ്പെട്ടെ
തെടാ അങ്ങന മാറ്റ് ഏഹ് റ്റാഒരു ക്യൂരിയോസിറ്റി ആന്നത് ഫസ്റ്റില് മാത്രേ ഉള്ളൂ കാരണം മരിച്ച വരുൺ എതാണ് വരുൺ ടെ ബോഡി എവിടണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി രണ്ടിനകത്ത്ന്നും വലിയ ക്യൂരിസിറ്റിഒന്നുഇല്ല കാരണം വരുൺ മരിച്ചു കഴിഞ്ഞു പിന്നാതിന്റെ ആഹ് ഒരു ഇതായിട്ട് ഏഹ് കഥ പോന്ന് നമുക്ക്റിയാം
ആഹ് ആഹ് അത് ശരിയാ ഇപ്പൊ തേ മു മു തേഡിനത്തോ അത് ഞാൻ കണ്ടില്ല മൂന്നാമത്തെ ഭാഗവേ
ഇപ്പൊപ്പ് ഈ ചിലര് കാ നമ്മുടെ ഒരു പേഴ്സൺ ആഭിപ്രായത്തിൽ നമ്മൾ ഫസ്റ്റ് അതിന്നത് വേറൊരു
ആ ഹാ
പറയുന്നേ ചീട്ട് എല്ലാം
ആഹ് ഒന്നാമത്തെൻ്റെ ആ ഒരുരിതം കളയ അല്ലെ ആഹ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമത്തെന്റെ ആ ഒരുരി പോ ഒന്നാമത്തെ വന്നപ്പോ നല്ലായിരുന്നു എനിക്കും ആ ഒന്നാം ഭാഗയിരുന്നു ഇഷ്ടപ്പെട്ടെ നല്ല നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതും രണ്ടാത് വന്നപ്പോ ചുമ്മാ കുറച്ച കൂടെ വലിച്ചു കീട്ടിയാര് ആഹ് അങ്ങനെ ഇനി നാലാമത്തെ വരുമ്പോഴത്തേക്കും വരുൺ വരും ഉം
ആഹ് അങ്ങനൊക്കെ വന്ന കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ഭാഗത്തിന്റെ ആ ഒരു ഇതങ്ങ് പോവും കാരണം ഓൾറെഡി വരുൺ മരിച്ചത് കൊണ്ടാണ് ആ കഥ പോ
ആം
ചുമ്മാ നീട്ടിണ്ട് പോന്നു
അതെ അതെ അത് ഒന്നെങ്കിൽ ഇപ്പം മറ്റേ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ നത്തു പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്നാമത് കൊന്നപ്പം തന്നെ പിടിക്കുകായിന്ന അത് പന്ത്ര ന്ത്രണ്ട് വർഷം കൊണ്ട് വെളി ഇറങ്ങാായിരുന്നു ഇതിപ്പോ എത്ര വർഷയിട്ട് അത് മുന്നോട്ട് പോകോണ്ടിരിക്കുവ
ഇനി ഒരുപാട് പാർട്ടുണ്ടെന്നല്ലേ ആ പുള്ളി പറയുന്നേ അല്ലേ കേട്ടായിരുന്നോ ഇന്റർവ്യൂ ആഹ് ശരി ശരി
ഇല്ല